ഹലോ
ഹലോ ആഹ
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം എവിടെപ്പോ
ആയല്ലോ വിളിച്ചിട്ട്
ആഹ് കൊറേ ആയില്ലേ കണ്ടിട്ട്
അതെ അതെ നമ്മൾക്ക് ആണെങ്കിൽ ഇനി ഒരു അടുത്ത ആഴ്ച നമുക്ക് സ്കൂളിൽ മീറ്റ് ണ്ടല്ലോ അപ്പം നമുക്ക് കാണാം ആഹ് അപ്പൊ വരില്ലേ? ആഹ്‌ എൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സുണ്ടോ? എല്ലാ കൂട്ടുകാരുണ്ടോ?
ഉം ആഹ് ഉം ഞാനും വരണംന്ന് വിചാരിക്കുന്നുണ്ട്.
ആഹ് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നുണ്ടോ?
കുഞ്ഞുങ്ങളെ ആഹ് കൊണ്ടർണം വിചാരിക്ക്ണ്ട്.
ഓഹ് അഅ് ശരി ആഹ് ഞാനും ചെൽപ്പോ ഞാനും വല്യ മോളും അല്ലെങ്കിൽ അതെ അതെ ചെൽപം വലിയ മോള് വരില്ല കാരണം അവള് പത്താം ക്ലാസ് ആയ കാരണം കൊണ്ടെ അവൾക്ക് പഠിക്കാനുണ്ടല്ലോ. ഞാനും ചെറിയ മോളു ആയിരിക്കും വരുന്നത്.
ഉ ഊം.
പിന്നെയാണെ നമ്മളെ അന്ന് ത്തെ കോളേജില് നമ്മുടെ കൂടെ ഉള്ള ഓർക്കുന്നുണ്ടോ അതൊക്ക?
ഉ ഓഹ് നല്ല രസായിരുന്നല്ലേ
ഞാൻ കൊറെ വർഷങ്ങൾക്ക് സേഷം ഉം ഉം നമ് ഉം ഞാൻ എൻറെ ഒരു കൂട്ടുകാരിയെ കണ്ടായിരുന്നു. നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയെ കണ്ടായിരുന്നു. ആഹ് ഞാനും സോനു ആ ജോതിം ആഹ് ഞങ്ങള് മു മൂന്നു പേരൊക്കെ ആയിരുന്നു നല്ല രീതില് ണ്ടായിരുന്നെ നിങ്ങളൊക്കെ ഫ്രൻസ് ചങ്ങാതിമാരാ? പക്ഷെ ന്നാലും കൂടുതലടുപ്പ വരോടായിരുന്നില്ലേ? ആഹ് അപ്പൊവളെ കണ്ടപ്പോ എനി ക്ക് തന്നെ അത്ഭുതോയി കാരണം എ അന്ന് ഞാനായിരുന്നു ആരോ ടും സംസാരിക്കാത്തൊരു കുട്ടി. പക്ഷെ നിങ്ങളെല്ലാവരും നന്നായി സംസാ അത്യാവശ്യം നന്നായി സംസാരിക്കുന്നവരാ. പക്ഷെ അന്ന് ഞാനവളെ ട്രെയിനിൽ വെച്ചുകണ്ടപ്പോ അവള് എ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാനാര് ഓളിങ്ങനെ വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.
ഉംഹു അവരൊക്കെ പ്പ നാട്ടിലുണ്ടോ? എല്ലാവരുണ്ടോ?
ആഹ് ണ്ട് ണ്ട് അവൾക്ക് മോള് പത്താം ക്ലാസ്സി പഠിക്കുന്നു. ഉം.
ആഹ് അയ് ശരി എല്ലർക്കും വല്യ കുട്ടികളായില്ലേ. എല്ലാരും ജോലിയൊക്കെ ചെയ്യുണ്ടോ? അതോ?
ആഹ് അവള് ഒരു ബ്യൂട്ടി പാർലറ് വെച്ചിട്ടുണ്ട് ഞാം മാത്രാണ് ഇങ്ങനെ വീ ട്ടില് വീട്ടമ്മായി ഇരിക്കുന്നത് അവള് ചെയ്യുന്നുണ്ട്. ആ പിന്നെ അവളുടെ മോളാണെങ്കില ത്യാവശ്യം ഉ ഒറ്റക്കെല്ലാ കാര്യങ്ങളും പോവേം വരുകയും എല്ലാം ചെയ്യും. ങ്ങനാവരീ നാട്ടിൻ പുറത്തന്നല്ലേ ഇരിക്കുന്നത്.
ഉം ഊം.
പക്ഷെ നമ്മള് എന്റെ കു ട്ട്യളാണിങ്ങനെ കോട്ടേഴ്സിനകത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്ന പോലെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല.
ആഹ്
പിന്നെ വിടാനുള്ളൊരു സ് ഫ്രണ്ട്സ്മാ അ ചങ്ങാതിമാരൊന്നും ഇല്ലാത് ത് എല്ലാം ദൂരെള്ളവരാ സ്കൂളി വരുമ്പോള്ള പരിചയല്ലേള്ളൂ അതുകൊണ്ട് പേടിയാ
ആഹ് പഴയ പോലൊന്നു പ്പൊ അങ്ങനെ ഫ്രണ്ട്ഷിപ്പൊന്നു ഇല്ലല്ലോ പണ്ട്ന്ന് പർഞ്ഞാ എടുത്തത്തെ വീട്ടത്തെ ആൾക്കാരും എല്ലാരും ഒപ്പ ഇങ്ങനെ
ആ ഒരു പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ ചെലപ്പോ കിട്ടിയനെ ചങ്ങാതി വരും ഇതിപ്പോ ഓഫീസ് പരമായിട്ടുള്ളതായത് കാരണംകൊണ്ടായിരിക്കാം പല സ്ഥലത്ത് നിന്ന് വന്നും പോയിക്കൊണ്ടിരിക്കല്ല പിന്നെ ഞാൻ തന്നെ കൊണ്ടു വിടും വിളിക്കാൻ പോകും എല്ലാം ചെയ്യുന്നത്
ആ ആ അപ്പൊ അങ്ങനെ ഒപ്പം പോണ അങ്ങനെ കുട്ടികളും ഉണ്ടാവില്ല
ആഹ് പക്ഷേ ഞമ്മടെ വീട്ടിന്റെ അടുത്തൊക്കെ പിള്ളേര്ന്ന് വെച്ചാ എത്ര ദൂരമാണെങ്കിലും സ്കൂളിലേക്ക് ഇപ്പഴും നടന്നു പോകുന്ന പിള്ളേരുണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതെല്ലാം കൊണ്ട് ഇത്രയും വല്യ ബാഗ് ഒക്ക തൂക്കി ഏഹ് മഴയത്ത് വെയിലത്ത് നടന്ന് വരും പക്ഷെ നമ്മ എന്റെ മക്കള് ഒര് അടി അങ്ങോട്ട് വെക്കാനെങ്കിൽ ബുദ്ധിമുട്ടാ
അതന്നെ ഞാൻ ഇന്റെ മോനെ എപ്പഴും പറഞ്ഞു കൊടുക്കും ഞാനൊക്കെ ചെറുതായി ഇന്ന് എത്ര ദൂരം നടന്നു ബാഗും ബുക്കും കുടയും എല്ലാം പിടിച്ച് നടന്ന എന്റെ മോന്, കൊറച്ച് നടക്കുമ്പോത്തേനു ഉമ്മാ എനക്ക് ഇനീ വയ്യ എന്ന് പറയും അത് ഞാന് ആ ഞാനും ബാഗൊക്കെ പിടിച്ച കൊണ്ട് പോവല് എന്നാലും പറ എനിക്ക് നടക്കാവയ്യ എന്നെ എടുക്കുവോന്നാ പറയാ എപ്പോഴും
അത് ശരി നമ്മളൊരാവശ്യ റൂമിന്റെ അതുവരെ കൊണ്ട് വിടണം റൂമിൽ നിന്ന് കയറ്റീട്ട് പോണം
ഉം
അങ്ങനെ പോകുന്നു അപ്പൊ ഇനിയിപ്പോ എല്ലാവരും ആരൊക്കെ വരും എന്ന് അറിയില്ലല്ലേ ഉം കുട്ടിയാള്
ആ ആണുങ്ങള് എല്ലാരും ഇണ്ടാവോ വിളിക്കാൻ ഗ്രൂപ്പ് പ്പൊക്കെ ഉണ്ട് ഗ്രൂപ്പിലെക്ക എഴെങ്കിലൊക്കെ ആരെങ്കിലെക്കെ
ആഹ് നമ്മളെല്ലാരും ഗ്രൂപ്പിലുണ്ടല്ലോ ആ മെസ്സേജ് ഉണ്ട് അതല്ലാതെ വിള വിളിക്കാറുണ്ട് അപ്പള് ആഹ് ഒറ്റക്കായിട്ട്
ആഹ് അപ്പൊ കൊറെ ആയില്ലേ ഉംചെിലപ്പോക്കെ ആരെ എവിടെയെങ്കിലും വെച്ച് കാണും യാദൃശ്ചികമായി കണ്ട അങ്ങനെ കാണും എന്താ
ആഹ് ഞാൻ പിന്നെ അവടെ ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ആരും കാണാനൊന്നും പറ്റില്ല ഉം ഞങ്ങളന്ന് ഉം കഴ്‌ കഴിഞ്ഞ മെയില് കാറിന് പോവാതെ ട്രെയിൻ ഞാനും കു ട്ടികളും മാത്രം പോയപ്പോ അങ്ങനെ യാദൃശ്ചികമായി കണ്ടതാ അല്ലെങ്കിൽ ഞങ്ങള് അപ്പെ നാട്ടിക്ക് പോണത് കാറിനാ പോവുന്നത് അപ്പൊ പിന്നെ ആരേം കാണാൻ പറ്റില്ലല്ലോ പോയാ പിന്നെ നമ്മുടെ കുടുംബ ക്കന്റെ അവടെ പോണം അവടെ ഇവടെ അങ്ങനെ പോയി വരും അപ്പൊ ആരേം കാണുന്നില്ല ഞാന് എന്തായാലും ഇനി നാട്ടി വന്ന് അവിടെ താമസാക്കുമ്പോ ഇനി എല്ലാരേം കാണാം ഉം എന്തുവാ അപ്പൊ അന്നൊക്കെ എങ്ങനത്തെ ഡ്രസാ ഇടുന്നേ
അന്ന് ഞാന് ഒരു ടോപ്പൊക്കെ ആഹ് അങ്ങനെ വേണ അങ്ങനെ ചെയ്യ അങ്ങനെ എല്ലാ എല്ലാർക്കും പറ്റുവോല്ലേ എല്ലാവരുടെ അഭിപ്രായൊക്കെ ചോദിച്ചിട്ട് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ട്
അഭിപ്രായം ചോദിച്ചിട്ട് ഒരേപോലെ ആക്കിയാലോ
ഉം അങ്ങനെ നോക്കാം എല്ലാർക്കും പറ്റൊന്നറിയണ്ടെ എല്ലാരും നാട്ടിലുണ്ടോന്നും അറഞ്ഞിട്ടില്ലല്ലോ
ആഹ് ആ എന്തായാലും ഇന്നോ നാളെ എങ്ങനെയൊക്കെ ആയിട്ട് പറയുമായിരക്കല്ലേ
ആഹ് ഞാൻ കൊറച്ചാൾക്കാര്കൊക്കെ ഇങ്ങനെ നേരിട്ട് വിളിച്ചോണ്ട് അപ്പൊ ചെലോര് ഗ്രൂപ്പിലാകുമ്പോ ഒന്നും പറയൂല അല്ലെങ്കി ക്കുമ്പൊ അപ്പലെല്ലാം പറയും
ഉം ഉം അപ്പൊ എല്ലാരും ഇങ്ങനെ ഇഞ് വിളി ക്കുവാണെ എന്റെയും കൂടെ അന്വേഷണൊക്കെ അറിയിക്കണം നമ്മള് അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണോ
എന്ത് ഫുഡ് എന്തെങ്കിലാണോ ഭക്ഷണം എന്തെങ്കിലും ആണോ ആ ആഹ്
ഉം ഉം
ആഹ് നമ്മക്ക് നമ്മളതീല് ഫുഡ് ഉണ്ടാക്കണ ആ അങ്ങനെ അങ്ങനെ പുതിയതായിട്ട് ഇണ്ടാക്കണ ആൾക്കാാരൊക്കെ ഇണ്ടാവും ഞാന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല അങ്ങനെ നമ്മുക്ക് ഇഷ്ടണ്ടെങ്കി അത് കൊണ്ടരാ
ആഹ് ആഹ് ഹാഹ് നമുക്ക് ചോദിക്കാം അല്ല അവർക്കൊരു ഉം പെട്ടെന്ന് ആരും അറിയാതെ കൊണ്ട് കൊടുക്കുന്ന നല്ലത്
ഉം ആഹ് പിന്നെ നമ്മക്ക് നമ്മളെ നമ്മളെ പഠിപ്പിച്ച അദ്ധ്യാപകർക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഗിഫ്റ്റ് ഓലക്കെ വരാണെങ്കി എന്തെങ്കിലൊക്കെ ഒരു സമ്മാനം ആ സമ്മാനൊക്കെ മേടിച്ചു കൊടുക്കണം ഇന്നാ അത് അവരറിയാതെ നമ്മക്ക്
ആഹ് എന്തെങ്കിലും ഫോട്ടോക്കെ എടുത്ത്ക്കാണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം
അ ആഹ് അപ്പൊ ഒരുമിച്ച് എല്ലാവരോടും ചോദിച്ചിട്ട് പൈസൊക്കെ എങ്ങനെയാണ് ഏഹ് ആരൊക്കെ എത്ര രൂപയാ എടുക്കണ്ടത്
ഉം ഉം
ഉം പിന്നെ തുണി എങ്ങനത്തെ തുണിയാ നമ്മൾ ഇട്ന്ന സാരിയാണോ ഏഹ് ചുരിദാറാണോ ഹാഫ് സാ ഉം ദാവണിയണോ എന്നൊക്കെ ചോദിച്ചിട്ടേ
ആഹ് എല്ലരോടും ചോദിച്ച് എല്ലാരേം അഭിപ്രായത്തിനുസരിച്ച് നമ്മക്ക് ചെയ്യല്ലേ
ആഹ് ഇപ്പൊ തയ്ക്കാണെങ്കി തയ്ക്കാൻ കൊടുക്കുവാണെങ്കി തുണിക്കടേൽ
ണെങ്കി ആഹ് നല്ല കൊടുക്കേണ്ടിരുല്ലേ ആ ടൈമ് വേണം സമയം വേണം ഉം
ആഹ്‌ കളറൊക്കെ കളർ ഒരേപോലെ എടുത്തിട്ട്
ആഹ് ഡിസൈൻ ഏഹ് അയിന്റെ ആഹ് ആ അതങ്ങനെ ചെയ്യാം ആഹ് ആഹ് അങ്ങനെ ചെയ്യാം
ആ
പിൻ
എന്തുവാ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയോ ഓഹ്
ഇപ്പോ ചപ്പാത്തിയ
അത് രാത്രിയല്ലേ ഇപ്പൊ കാപ്പിയുടെ കൂടെ
ഇല്ല ഞാ കാപ്പി അങ്ങനെ കുടിക്കാറില്ല
ഓ നിങ്ങൾക്ക് അങ്ങനത്തെ ശീലൊന്നുല്ലെ
ഹൊ ഞാ കാപ് പ്പി ചായ പൊതുവെ അങ്ങനെ കുടിക്കാറില്ല
ആഹ് എന്നെപ്പോലെ തന്നെയാണ് അപ്പൊ നല്ല കാര്യം പക്ഷെ രാത്രി പാല് കുടിക്കും
ഉം ഞാന്റെ മക്കൾക്കും കൊടുക്കൂല്ല
രാത്രി കൊടുക്കത്തില്ലേ
ഇല്ല ഇല്ല
ഉം അത് കൊഴപ്പില്ല രാത്രി പാല് കൊടുക്കുന്നത് എപ്പഴുണ്ട് ചായ ചായക്കെ ഇപ്പൊ പിന്നെ ഒമ്പതും പത്തും ഒക്കെ ആയപ്പോ പിന്നെ അത്രയും നിർബന്ധിക്കാറില്ല ഉം വേണേ കഴിക്കട്ട് അവർക്കറിയല്ലോ വിശക്കുന്നത് എപ്പോഴാന്ന് നേരത്തെ കുട്ടികളായിരിക്കും നമ്മള് നിർബന്ധിച്ച് കൊടുക്കും ഇപ്പ നിർബന്ധിക്കാറില്ല എന്നാലും പറയും
ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
അമ്മയൊക്കെ പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ
ആഹ് ഞാൻ ഇടക്ക് പോകലുണ്ട് സ്കൂളൊക്കെ ഒഴിവ്‌ ഇണ്ടാകുമ്പോ അങ്ങനെ പോവലുണ്ട് സ്കൂളായി
ആഹ് പോയ അമ്മയൊക്കെ സുഖായിരിക്കുന്നോ
ഓ സുഖം സുഖം അവിടെ എല്ലാർക്കും സുഖല്ലേ
ആഹ് ഞങ്ങള് ഞാൻ പറഞ്ഞത് ഈ അവധിക്ക് ഞങ്ങള് ആഹ് ഏട്ടന്റെ മോന്റെ കല്യാണംക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞങ്ങള് ഡ്രസ്സ് തുണി എടുക്കാനും മാലവാങ്ങാനും എല്ലാത്തിനും അങ്ങോട്ടിങ്ങോട്ടൊക്കെ പോവലായിരുന്നു പോയാലും ഒത്തിരി ദിവസം ഒന്നും അവിടെ താമസിക്കൻ പറ്റില്ല ജോലിക്ക് പോകണല്ലോ ഭർത്താവിന്
ഉം ഉം
ആഹ് അതന്നേണ്ട് ഞങ്ങള് ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും രണ്ടു മാസം അവധി തീർന്നത് അറിഞ്ഞില്ല ഉം
ഇവിടേം അങ്ങനെ തന്നെ ഞങ്ങള് അവധിണ്ടാവുമ്പോ അങ്ങോട്ട് പോകും അവിടെ അവിടെ നിന്നാൽ പിന്നെ അങ്ങോട്ട് വരാന ഇഷ്ട്ട ഇണ്ടാവില്ല അവിടെത്തന്നെ നിക്കാനാ ഇഷ്ടം
ആഹ് ആഹ് ആഹ്
സാഹചര്യം എങ്ങനെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ പോരും
ആഹ് അടുത്ത തന്നെല്ലേ അതന്നേ കൊണ്ട് വേഗം പോയി വരാല്ലോ
ആഹ് ആഹ് എപ്പഴും പോയി വരാം ഇവിടുന്ന് പ പതിനഞ്ച് കിലോമീറ്റർ
അത്രേള്ളൂ ഇല്ലേ അമ്മ വന്ന് ഇവിടെ നിക്കാറുണ്ടോ
ഇല്ല ഇല്ല ഇവിടെ നിക്കലില്ല ഞങ്ങള് അങ്ങട്ട് പോവല പിന്നെ വ രലുണ്ട് വന്ന കാണ്ട് പോകും ഇവിടെ നിക്കാൻ വരിലില്ല ഉം ഉം ഉം പിന്നെന്താ
ഇയാള് പോകുമ്പോ ഭർത്താവും കൂടെ വരുവോ
ആഹ് വരും വരും
ആഹ് എടാ ഞാൻ ഒന്ന് ചായൊക്കെ കൊടുത്തിട്ടേ
ഉം ആഹ് ശെരി ശെരി